അലോ
ആ പറയടാ തന്റെ ചിത്ര എങ്ങയെ താന ആഹ് സുഖം ഞാന് തന്റെ ചിത്രം കണ്ടു തന്റെ ചിത്രം എങ്ങനെ അങ്ങനായി
അത് ഞാന് നമ്മളെ സാങ്കേതികവിദ്യ ഉപയോയിച്ച്ണ്ടാക്കിയതാ
അതെന്താലും നല്ല രസായിട്ടുണ്ട്ട്ടോ
ആഹ് എവിടെപ്പള്ളഹ് വീട്ടിലാണോ
അതെ ഞാ വീട്ടിലാണ്
എന്താ പരുവാടി
ഒന്നൂല്ല ചായൊക്കെ കുടിച്ച്ങ്ങനെ ഇരിക്കാണ്
ഓഹ് നാനിവടെ ഇൻക്ക് ന്ന് കൊറച്ച് എഴുതാനുണ്ട് ഞാനതെയ്തിക്കൊണ്ടിരിക്യാണ്
ആഹ് അന്റെ ചിത്രം കണ്ടിട്ട് കൊറേ അന്റെ ചിത്രം കണ്ടിട്ട് കൊറേ ആൾക്കാരെയ്
ആഹ്
ല്ലാരും ഓരോ നല്ല അഭിപ്രായങ്ങൾ പറയല്ണ്ട്
ആഹ് നല്ലയിപ്രായം പറീന്ന്ണ്ട്ല്ലേ അതാണ് ഈ സാങ്കേതികവിദ്യന്റെ ഒര് പ്രത്യേക തന്നെ അതാണ്
ആഹ്
ജനങ്ങലിലേക്ക് ആകർഷകമായ അലെ മറ്റുള്ളലേക്ക് ആകർഷമായ രീതിയിൽ നമ്മളോരോ കാര്യങ്ങളെ എത്തിച്ചേര ന്ന്ള്ളാണ് പ്പ സാങ്കേതിത്തിന്റെരിത്
എല്ലാ ചിത്രം താനങ്ങന തന്നെയാണോ ചെയ്യാറ്
ആഹ് ഇപ്പൊക് അയി അതികായിട്ട് അങ്ങൻതന്ന ചിയ്യല് പ്പ ഈ രണ്ട് വർഷായിട്ടാ ണലോ ഇപ്പ മ്മഈ സാങ്കേതിക വിദ്യ മ്മളെ കൈത്തുമ്പിൽ എത്തിയത് സ്ലിം അതിന് ഏഷം നമ്മടെ ഇല്ലല്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം
ഉം
ഉം പിന്നെ ഈ സാങ്കേതിക വിദ്യ യമ്മള് അയില് സാഗേതികദ്യയ കുറിച്ച് പറയുമ്പോ അതിന്റെ നല്ല വശമുണ്ട് ചീത്തവശൂണ്ട് നമ്മളത് രണ്ടും ചർച്ച ചെയ്യേണ്ടെ ഒരു കാര്യാണ്
അതെ ഒരു ചിത്രത്തെ വേറെ കോലത്തിലാക്കി മാറ്റുന്ന ര് ചിത്രവുണ്ട് അയ് അഅ സാങ്കേതിക വിദ്യ കൊണ്ട് കൊറേ നമ കു എന്താ കൊറെ സംഭവങ്ങള് അമ്മള് മുന്നിലൂടെ കാണുന്നുണ്ടല്ലോ നമ്മള്
ആഹ് അതെ സാങ്കേതിക വിദ്യന്ന്ള്ളത് ഇപ്പ യമ്മളെ യമ്മക്കറിയ ചെറ്യേ പ്രായത്തില്ള്ള കുട്ടികള് വരെ പ്പത് ഉപയോഗിച്ചിട്ട് അവരുടെ എടയിലൊരു ചിന്താശേഷി അവെ നഷ്ടപ്പെടുത്താണ്
അതെ
പ്പോ അയ് പിന്നെമ്മ മാറ്റൊരു വശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അത് ഉപയോഗിക്കുമ്പോ
ഇപ്പൊ ആർക്ക് എന്തും ഒരു ചിത്രം കിട്ടിയാല് പല രീതിൽ മാറ്റിയെടുക്കാനുള്ള വിദ്യയാണ് ഇപ്പൊ കാണ കാണപ്പെടുന്നത്
അഹ് അതെ അതെ പിന്നെ ഇതിന്റെ മറ്റൊരു നല്ല വശം എന്താ വെച്ചാ നമ്മൾ ഇത് ജോലി ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുമ്പോ നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാക്കാൻ കഴിയുന്നു കഴിയുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ മറ്റൊരു വശന്നുള്ളത്
വേറെ ഒരാളേയും സഹായം തേടണ്ട
ആഹ് അതെ അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് സാങ്കേ ഈവിദ്യയെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഇതിന്റെ രണ്ട് വശങ്ങൾ ചർച്ച ചെയ്താൽ ഇത് ചർച്ച പൂർണവുള്ളു എന്നുള്ളാണ് പിന്നെ ഇപ്പൊ നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും ഇപ്പൊ പുതിയ വന്ന സർക്കാര് അവരടക്കം ഒരു അ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യക്കായിട്ട് ഒരു പുതിയ മന്ത്രിയായി നിയമിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കി സാങ്കേതിക വിദ്യയുടെ കേരളത്തിന്റെ ഒരു ഭാവി നിർണയിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്
ഇപ്പൊ ഏതൊരു തരത്തിലും ചിത്രം രൂപീകരിക്കാനും നമുക്ക് കഴിയുന്നുണ്ടല്ലോ
അഹ് ചിത്രം രൂപീകരിക്കാൻ മാത്രമല്ല ചിത്രം രൂപീകരിക്കുന്നത് അത് അതിന് രണ്ടു വർഷം വാശം ചർച്ച ചെയ്യണം നമുക്ക് ചിത്ര രൂപീകരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിന്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ചി ചിത്ര രൂപീകരണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ നമ്മുക്കിപ്പോ സ്വന്തം ഒരു നല്ലൊരു മനസ്സമാധാനം നൽകുന്ന രീതിയിലുള്ള നമ്മുടെ ഫോട്ടോകൾ മാറ്റിയെടുക്കുന്നത് പക്ഷെ അതിന് ക്ക് പുറമെ നമ്മുടെ ഫോട്ടോകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവര് അത് വേറെ രൂബത്തിലേക്കാക്കി മാറ്റുന്ന രീതിയില്കാണുമ്പളാണ് അമുക്ക് ഇതിന്റെര് മ ത്തിരി വശം ഞമ്മൾ ചിന്തിക്കേണ്ടത് ഹമുക്ക് വളരെര് വേദനാജനകമായ ഒരു രീതിയിലേക്ക് അമ്മളഎത്തിക്കും വാമു ക്ക്പെ അമ്മടെ എടീല് സമൂ ത്തിന്റെടിലൊര് പരസ്പര തർക്കംണ്ടാക്കുന്ന രീതിയിലേക്ക് അത് മാറി പുവാണ്
പ്രേകിച്ച് സ്ത്രീകളൊക്കെ പേടിക്കണം സാങ്കേതിക വിദ്യയെ കൊണ്ട്
അഹ് അതെ അതെ സൈങ്കളെ സ്ത്രീകൾടെ ഫോട്ടോ ബേഗിച്ചിട്ടാ അവരുടെ മൊഖം മാറ്റീട്ടും മറ്റുള്ളതിലേക്കൊക്കു വെ ചിട്ട് അത് സമൂഹത്തിന്റെ എടേലും വളരെ ഒര് മോശം വരെ അശ്ലീജി ചിത്തി ത്രം സൃഷ്ടിക്ക്ന്ന രീതിയില് കാര്യങ്ങൾ പ്രജരിപ്പിക്ക്ന്ന രീതിയിലേക്ക്ക് മാറുമ്പോയാണ് അമ്മ്ള് ഇതിന്റെ മാ റ്റര് വശംമ്മള് ചിന്തിക്കേണ്ടത്
അതെ
പിന്നെ മ്മള് നേ ഞാൻ നേരത്തെ സൂചിപി സൂചിപിച്ച പോലെ തന്നെ ഇപ്പ നമുക്കറിയ ചെറിയ ക്ലാസ് തിന്നാന് ഇവ്ടെ ആസാമിലാൺള്ളത് ആസാമിലൊര് കലാലയത്തിൽ അധ്യാപകായിട്ട് വർക്കിയ്യ ജോലി ചെയ്യയാണ് നാല് മാസത്തോളായി ഇവിടെ ഉള്ളത് പഞാന് ൻക്ക് കാര്യയിട്ട് ഞാനിവിട്ത്തെ നാലാക്ലാസ്ൻ്റെ ഏഹ് ക്ലാസ് അധ്യാപകനാണ് അവരുടെ പ്രധാനപ്പെട്ട അധ്യാപകനാണ് അപ്പ ഇൻക്കറിയാം ഓരോ ദിവസ ത്തും ഓരോ വീട്ടിൽ നിന്നും അച്ഛനോ അല്ലെങ്കിൽ അമ്മെ ഞാന് ഇംഗ്ലീഷാണ് കാര്യയ്റ്റ്ട്ക്ക്ണ്
അതെ
ഓരോ ദിവസംബോ ദിവസം ഓരോ വീട്ടിൽ നിന്നും എ ഓരോ കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ വിളിക്കും ഇവര് ഏഹ് അവരുടെ ഓരോ എഴ്ത്ത് എയ്താൻ വേണ്ടീട്ട് ഇവര് കാര്യയിട്ട്ബ് ല് ഒന്നും ചിന്തിക്ന്നില്ല സ്വന്തായി ട്ടൊന്നു ചിന്തിക്കുന്നില്ല പകരഅവര് ഇതുപോലെയുള്ള സാങ്കെ ക്ലാസ്സില് നാല്പതിലേറെ ഇവര് സ് സാങ്കേതിക വിദ്യയാണ് കാര്യായിട്ട് ഉപയോഗിക്കുന്നത് ഇവര് സ്വന്തമായിട്ട് ചിന്തിച്ചിട്ടൊന്നഎയ്തുന്നില്ല അത്പോലെ കെറേ പരാതികള് ഓരോ അച്ഛനും ഓരോ അമ്മയും പറയുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്കൊണ്ടുള്ള മറ്റൊരു സുക്‌ത്താന്താച്ചാല് കുട്ടികൾ അവരുടെ ചിന്താശേഷി തീരെ വർദ്ധിപ്പി കുന്നില്ലാന്നുള്ളാണ് എന്തെങ്കിലും ഒരു വർക്ക് കിട്ട്യാല് എന്തേലൊര് ജോലികിട്ട്യാല് അല്ലങ്ങി എന്തേലൊന്ന് എഴ്താൻ കിട്ടിയാലത് നേരെ ഏഹ് ചാച്ചി ബീട്ടി അല്ലെങ്കിൽ ജെമിനി പോലോത്തെ ഇത്പോലെയുള്ള സാങ്കേതിക വിദ്യയിലേക്ക് പോവുന്നു അലെ അതില് കാര്യമായിട്ട് പോയി ഏഹ് അന്വേഷിക്ക്ന്നു അതിൽ നിന്ന് നേരിട്ട് ഏഹ് പകർത്തിയേതുന്നു ന്നുള്ളതാംമുക്ക് കാണാൻ കഴിയുന്നത് അപ ഇവരെന്താണ് ഏതുന്നത് അല്ലെങ്കിൽ ഇവരെന്താണ് അവർക്ക് കിട്ടിയ ജോലി അതൊന്നും മനസ്സിലാക്കാതെ അവര് നേരെ അത്ക് നേരെപകർത്തി ഏതുമ്പയാണ് അമുക്ക് അയീ അതിൻ്റൊര് സങ്കടം
സാങ്കേതിക വിദ്യ കൊണ്ടും പല രൂപത്തിലും നമ്ക്ള്ളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനിംവരുന്നുണ്ട് ന്ന നല്ല ഭാഗം ചിന്തിച്ച് ചെല നല്ല ഭാഗം സംഭവങ്ങള്ണ്ട് എല്ലാം
ആഹ് അതെ സാങ്കേതിക വിദ്യയില്ള്ള നല്ല ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ കൊർച്ച് പർഞ്ഞത് യമ്മടെ ജോലിയെൾ പമ്മാക്കാൻ വേണ്ടിട്ട് ഇപ്പ അമ്മക്കാറിയ ഈ കാലത്ത് എല്ലാ മേഖലകളിലും വളരെ പെട്ടെന്ന്ള്ള നീക്ക് പോക്കുങ്ങളാണ് നംക്ക് കാണാകജ്ദ് അയിഞ്ഞൊര അഞ്ചു വർഷത്തിന് അഞ്ചു വർഷത്തിന് ശേഷമുള്ള ഒരാ കേരളമല്ല മും ഫുള്ള് ഒരഅഞ്ചു വർഷതിന്റെ മേൽ എത്രയോ മാറിയൊര് കേരളമാണ് നമുക്ക് കയ്ഞ അഞ്ച് വർഷങ്ങൾള്ളത് എല്ലാ വിധ സാമ്പ ത്തിക മേഖലാവട്ടെ മറ്റു ഗെകെട്ടിട മേഖലകളാവട്ടെ എന്ത് മേഖലകൾലാണേലും ഇതുപോലെയുള്ള സാങ്കേത്തിക സാമ്പത്തിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ട്ട്ള്ള വളരെ പ പെട്ടെന്നുള്ള നീക്കപോക്ക്ങ്ങളാണ് അല്ലെങ്കില് നീക്കങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയാ
അതെ അതെ എത്രോസ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് സാങ്കേതികകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും
ആഹ് അതെ അതെ ഇത് നമ്മള്ന നമ്മള് നമ്മളെ ഇന്ത്യ എന്നുള്ളത് മറ്റു രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോ ഇന്ത്യ ഈ വിഷയത്തിൽ കുറച്ച് ബാക്കിനാണെന്നുണ്ടെങ്കിലും എന്നാലും നമ്മൾ എത്രയോ മുന്നിലാണ്. ഇപ്പ നമുക്കറിയ അമേരിക്ക പോലത ആണ റ്റു വൻകിട രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് ഇന്ത്യ താരത്തിന് ചെയ്യുമ്പോൾ ഈ സാങ്കേതികത ഉപയോഗിക്കുന്നത് അനുരാജിന്റെ ഏതൊക്കെ മേഖലകളാണ് നമ്മള് ഉപയോഗിക്കുന്നത്തൊക്കെ നോക്കുമ്പോൾ നമ്മള് കൊറച്ചധികം ബേക്കിലണന്ന്ണ്ടെങ്കിലും മറ്റുള്ള ഏ ചെറിയ ചെറിയ രാജ്യങ്ങളൾ താരതമ്യം ചെയ്യുമ്പോ ഇന്ത്യ എത്രയോ മുന്നിലാണ്.
നാട്ടിലേക്ക് എങ്ങനെ വരാറ്.
നാടിലേക്കാണ് ട്രെയിനിലാ വരാറ് അല്ലെങ്കിൽ അപ്പളേയിലൊക്കെ ഫ്ലൈറ്റിന് പോവും.
അതെ
ആഹ്
എത്ര എത്ര കൊല്ലായിട്ട് അവിടെയാണ്.
ഞാപ്പോ നാല് മാസ ആയിട്ടുള്ളു. ഇവിടെ ഞാന് ഇവിടന്ന് അങ്ങട്ടുള്ള എന്റെ ട്രെയി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട്ല്ലെങ്കിൽ ടെയിൻയാത്ര നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും ഫ്ലറ്റ് യാത്ര നോക്കാൻ വേണ്ടിട്ടൊക്കെ ഈ സാങ്കേതികവിദ്യ ഉപയോഗി
സർ സർക്കാർ ജോലിയാണോ?
അല്ലല്ല ഇവിടെ ഒര് നമ്മുടെ സാദാ ഒരു പ്രൈവറ്റ് സ്കൂളാണ്. നമ്മളെ കേരളത്തിലെ ആൾക്കാർ നടത്തുന്ന ഒരു സ്കൂളാണിത്.
ഓക്കെ
ഓ അപ്പോ നമ്മള് സാങ്കേതിക വിദ്യെ പോ ചർച്ച ചെയ്ത് വന്നപ്പോഴാണ് നമ്മളെ പുതിയ സർക്കാരിന്റെ പുതിയ പദ്ധതികൾ നമുക്ക് ഇന്ന് നോക്കുമ്പോൾ സാങ്കേതിക വിദ്യക്കായിട്ട് ഒരു മന്ത്രിയെ വെക്കുന്നുഅതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നട പ്പിലാക്കുന്നു ഒരു മാസത്തിനുള്ളിൽ എത്രയോ പുതിയ പദ്ധതികളിൽ ഒപ്പിടുന്നു. അതൊക്കെ നമ്മുടെ കേരളത്തിലൊരു പെട്ടെന്നുള്ള നീക്കുപോക്ക് അങ്കിൽ സാങ്കേതിക വിദ്യയിലുള്ള വളരെ ഒരു കൊതിപ്പ് നമക്ക് അയ് ലൂടെ കാണൻ കഴിയും.
അതെ
ഇങ്ങള് എങ്ങനെ സാങ്കേതികത ഉപയോഗിക്കാറുണ്ടോ എഴുതാനോ വായിക്കാനോ പഠി ൻ എന്തിനേലുറ്റു ഉപയോഗിക്കാറു ണ്ടോ?
ഉപയോഗിക്കാറുണ്ട് നമ്മള് ചിത്രങ്ങളൊക്കെ മാറ്റിയെടുക്കുവാനും നമുക്ക് വേണ്ട ചിത്രങ്ങള് വേറെ രീതിൽ ഉപ യോഗിക്കപ്പെടാൻ നമ്മൾ ചെയ്യാറുണ്ട്.
ആഹ് ഞാനിപ്പോ നിരന്തരം ദൈനംദിനം ഞാന് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാറുണ്ട് കാര്യ
ആ കാരണം കാരണത് വന്നതോട് കൂടെ നമുക്ക് സ്വയം തന്നെ ചെയ്യാനുള്ളെ
അതെ അതെ ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ചധികം കൂടുതൽ ജോലി ഇണ്ട് അപ്പൊ ഇനിക്ക് എന്റെ ജോലികളൊക്കെ പെട്ടന്നാക്കാൻ വേണ്ടിയിട്ട് എക്ക്‌ ഇതേപോലുള്ള സാങ്കേതികദ്യ ഉപയോഗിച്ച മാത്രേമെ എനിക്ക് പോവാൻ കയിയുള്ളൂ അപ്പൊ ഇന്റെ ഓരോ ദിവസത്തെയും എനിക്ക് ചെയ്യാനുള്ള ഓരോ ദിവസത്തെയും ടുടൂലിസ്റ്റ് ന്നുള്ളൊര് ഓരോ പദ്ധതികളിണ്ട് അപ്പൊ അത് ചെയ്ത് തീർക്കണം ന്നുണ്ടെങ്കില് എനിക്ക് ഇതേപോലെയുള്ള സാങ്കേതിക വിദ്യ ചാറ്റ് ജിപിട്ടി, ജെമിനി പോലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ മാത്രമാണ് എനക്കതില് മുന്നേറാൻ കഴിയുന്നുള്ളൂ എനിക്കത് ചെയ് തീർക്കാൻ കഴിയുന്നുള്ളു.
വളരെ പ്രയോജനമുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് ഇതില് പറയാണെങ്കില്
ആഹ് അതെ അതെ വളരെ അധികം നല്ല രീതിയില് പ്രയോജനപ്പെടുത്താവുന്ന നല്ല രീതിയിൽ പ്രയോജനം നമുക്ക് കാണുന്ന ഒരു ഇതാണ് ചാറ്റ്ജിപിട്ടി അല്ലെങ്കില് ഇതേപോലെ സാങ്കേതിക വിദ് ദ്യാന്നുള്ളത്. ഇപ്പ ഞമ്മക്കറ്യ അമ്മെളെ ഏഹ് അമ്മള് എർണാകാെൾത്ത്ണ്ടായ്ര്ന്ന മരട് ഫ്ളാ റ്റ്ന്ന്ള്ളെത് മരട് ഫ്ളാറ്റ് ഏഹ് ഒര് ബോ വൻകിട കെട്ടിടമായ്ര്ന്നു അത് ഞമ്മളെ സർക്കാര് കണ്ട് കെട്ട്യൊര് വൻകിട കെട്ടിടായിര്ന്നു അത് പൊളിച്ചടക്കാം വേണ്ടീട്ട് വെരെ ഇത് പോലെത്തെ നമ്മടെ സാങ്കേതിക വിദ്യ അല്ലാന്ന്ണ്ടെങ്കില് അത്പോലെയുള്ള വൻകിട കമ്പ്നികൾക്ക് വന്നിട്ടാണ്
പ്പമ്മള് വീട് നിർമ്മിക്കാ അമ്മക്ക് വേറെ ന്തെങ്കിലും വേണെങ്കിലൊക്കെ നമുക്ക് സാങ്കേതിക വിദ്യ കൊണ്ട് നമ്ക്ക് നടത്താം പറ്റുന്നുണ്ട് ഇല്ലെ
ആഹ് അതെ അതെ അതെ പിന്നെ നെലവ്‌ല്‌പ്പൊ നമ്മള് ഓരോ കെട്ടിടത്തിന് അല്ലെങ്കില് നമ്മളെ വീടിന് അതിനൊര് രൂപരേഖര ഉണ്ടാക്കാം വേണ്ടീട്ട് ഏഹ് ഇത് വരക്ക്ന്ന പ്ലെ ഓരോ രൂപരേഖ വരക്കുന്ന കമ്പനികളും ഇതേപോലെത്തെ ഏഹ് സാങ്കേതിക വിദ്യാണ് ഉപയോഗിക്കുന്നത് അതുപോലേ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കി മൊത്തത്തില് ഇന്ത്യയുടെ അല്ലെങ്കി മൊത്തത്തില് മറ്റു ഏഹ് എല്ലാവിധ പ്രദേശങ്ങൾലും പ് പ്പ ഇതിന്റൊരു സ്വാധീനമുക്ക് വളരെ കൃത്യമായി കാണാം കഴിയും
അതെ
നെലവ്‌ല്‌പ്പോ നമുക്കറ്യാ അമ്മെള് ഏഹ് മെട്രോ എർണാകുളം മെട്രോന്ന്ള്ളെത് അത് ഉണ്ടാക്കാം വേണ്ടീട്ട് അല്ലെങ്കില് ഇപ്പോ എർണാകുളം മെട്രോയില്ള്ള ഓഹ് അവര് നടത്ത്ന്ന ഒരു പരുവാടിയില് ആ പര്വാടിയിലൊക്കെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗിച്ച്ള്ളെ റോബോട്ടുകള് മറ്റു ഏഹ് വസ്തുക്കൾടെ പ്രദർശ് ത്തനങ്ങളെക്കെ കാണുമ്പോ നമ്മുടെ കേരളം വളരേ അധികം മുന്നോട്ട് പോയിട്ട് ണ്ട് അപ്പൊ ഈ വിഷയങ്ങൾലൊ
അതൊക്കെ ഈ സാങ്കേതിക വിദ്യ വിദ്യ കൂട്തലായത് കൊണ്ടാണ്
അതെ അതെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തില്‌പ്പ നമുക്കറ്യാ പണ്ട് കാലങ്ങൾല് സാങ്കേതിക വിദ്യ ആരും അത്രെ വ് ജനങ്ങൾടെ ജോലി നഷ് ട്ടപ്പെട്ത്തുംന്നൊക്കെ പർഞ്ഞ് അതിനെ ഒരു നിരുത്സാഹപ്പെട്ത്തി കണ്ടിരുന്നുവെങ്കിലും ഇപ്പാെ അതിനെ അതില് ഡി ഡിഗ്രി അല്ലെങ്കിലതിലൊരു പി ജി അതിലൊരു ഉപരിപഠനം വെരേ എട്ക്കുന്ന രീതിയിലേക്ക് സാങ്കേതിക വിദ്യയെ കുറിച്ച് മാറീന്ന്ള്ളാണ് ആഹ് അതെ അതെ ഇപ്പ നമുക്ക് സാങ്കേതി വിദ്യാന്ന്ള്ള വിഷയത്തില് അമ്മെള് അല്ലെങ്കിലതിന്റെ ഭവിഷത് കള് അതിന്റെ ഏഹ് ഉപകാരങ്ങളൊക്കെ ചർച്ചെയ്യ്മ്പോ കൂട്തൽ ചർച്ചെയ്യാണ്ട് അത് മറ്റൊരു സമയ ത്ത് ചർച്ച ചെയ്യാം ഓക്കെ
ഓക്കെ ഓക്കെ നന്ദി